ഹലോ കേക്കാമോ
ആ കേക്കാം കേക്കാം
ആഹ് എന്താ ചെയ്യുന്നത്
ഒന്നുമില്ല വെർതെ ഇരിക്ക്യായിരുന്നു നീ എന്താ ഇത്ര വൈകി വിളിച്ചത്
ഏ ഞാൻ ആ ഒന്ന് ബോറടിച്ചു അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒട്ടും ശരിയായിരുന്നില്ല
എന്തു പറ്റി
രാവിലെ മുതൽ തന്നെ മൈൻഡ് ഓഫാ ആയിരുന്നു കോളേജിൽ പോയപ്പോഴും ഒന്നും പിടിച്ചില്ല
അതെന്താ സാധാരണ നീ അങ്ങനെയല്ലല്ലോ
അങ്ങനെ അല്ലെങ്കിലും ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഉം
ശരി ലെഞ്ച് കഴിച്ചോ
കഴിച്ചു പക്ഷേ ആസ്വദിച്ചു എന്ന് പറയാം പറ്റില്ല
ആഹാ എനിക്ക് തോന്നുന്നു നീ ഒന്ന് ഓവർ തിങ്ക് ചെയ്യുന്നു
ആകാം എന്നാൽ മനസ്സൊന്ന് കുഴപ്പമാണ്
ശരി ഇന്നലെ എന്താണ് ചെയ്തിരുന്നത്
ഇന്നലെ വീട്ടിൽ തന്നെ ഒന്ന് സീരീസ് കണ്ടു
ഏത് സീരീസ്
ഒരു ത്രില്ലറാണ് ആദ്യ എപ്പിസോഡ് നന്നായിരുന്നു
നീ സീരീസ് തുടങ്ങുമ്പോൾ പിന്നെ ഉറങ്ങില്ലല്ലോ
അതാണ് പ്രശ്നം രാത്രി രണ്ട് വരെ
പിന്നെ ഇന്നത്തെ ദിവസം മോശമാവാതിരിക്കാൻ എങ്ങനെ
ശരിയാണ് ഞാൻ തന്നെയാണ് കാരണം
ശരി അടുത്ത കാലത്തെ പ്ലാൻ എന്താണ്
ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല നീ പറ
ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് പുറത്തേക്ക് പോകാമോ എന്നാണ്
എവടെ
അറിയില്ല എന്തെങ്കിലും ശാന്തമായൊരു സ്ഥലത്ത് പോണം
നല്ല ഐഡിയ ആണ് കുറച്ച് ബ്രേക്ക് വേണം
അതെ എല്ലാം ഒരുപോലെ ആയാൽ ബോറടിക്കും
നിനക്ക് അറിയാമോ ഞാൻ ഇപ്പോ കുറച്ച് മാറ്റം വേണമെന്ന് തോന്നുന്നു
എന്ത് മാറ്റം
ഉം ഡെയിലി റൂട്ടീൻ തന്നെ എല്ലാം ഒരേപോലെ
അതിന് ചെറിയ മാറ്റങ്ങൾ തുടങ്ങാമല്ലോ
എങ്ങനെ
ഉദാഹരണത്തിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക പാർക്ക് പോവുക
അതൊക്കെ ഞാൻ പലതവണ ട്രൈ ചെയ്തു
പക്ഷെ തുടർച്ചയില്ലല്ലേ
അതാണ് രണ്ടു ദിവസം മാത്രം
കൺസിസ്റ്റ്യുവൻസി ആണ് പ്രശ്നം
ഉം അത് ശരിയാണ്
നീ എന്തെങ്കിലും പുതിയ സ്കില്ല് പഠിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ
ഉണ്ടായിരുന്നു പക്ഷെ തുടങ്ങിയില്ല
എന്ത് സ്കില്ല്
വീഡിയോ എഡിറ്റിംഗ്
അതെന്താ നല്ലതാണ് ഇപ്പോൾ അതിന് സ്കോപ്പുണ്ട്
അതാണ് പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അറിയില്ല
യൂട്യൂബിൽ തന്നെ എല്ലാം കിട്ടും
അതെ പക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല
ഫോണാണ് പ്രശ്നം
സത്യം
സോഷ്യൽ മീഡിയ കുറച്ചു കുറച്ചാലും നന്നാകും
അത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല
ശ്രമിച്ചാൽ പറ്റും
നീ തന്നെ ചെയ്തിട്ടുണ്ടോ
കുറച്ചൊക്കെ ഇപ്പോൾ കുറച്ച് നിയന്ത്രണംമുണ്ട്
നന്നായിരിക്കും
ശരി വീട്ടിൽ എന്തൊക്കെ വിശേഷം
ഒന്നുല്ല സാധാരണ
ഭക്ഷണം എന്തായിരുന്നുന്ന്
ചോറും കറിയും
ക്ലാസിക്
നിനക്കോ
ഞാൻ പോറത്തു നിന്ന് വാങ്ങി
എന്ത്
ബിരിയാണി
അയ്യോ ഞാനിപ്പോ കേൾക്കുമ്പോൾ തന്നെ വിശക്കുന്നു
വൈകി കഴിച്ചാ ശരിയാവില്ല
ശരി
ഇന്നലെ മഴ പെയ്തല്ലേ
ആണ് രാത്രി നല്ല മഴയായിരുന്നു
എനിക്കാ സമയം ഉറക്കം തന്നെ ഇല്ലായിരുന്നു
എന്ത് പറ്റി
ഒന്ന് ചിന്തകളൊക്കെ
എന്ത് ചിന്തകൾ
ഫ്യൂച്ചർ ജോലി എല്ലാം
അതെല്ലാവർക്കും ഉണ്ടാകും
അറിയാം പക്ഷേ ചിലപ്പോൾ ഭയം തോന്നും
ഭയപ്പെടേണ്ട നീ സ്ലോലി മുന്നോട്ട് പോകണം
അതാണ് ഞാൻ ശ്രമിക്കുന്നത്
നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും
താങ്ക്സ് അത് കേൾക്കുമ്പോൾ നല്ലതായി തോന്നും
എപ്പോഴും പോസിറ്റീവായിരിക്കണം
ഏഹ്
ശരി സമയം എത്രായി
ഇപ്പോ ഏകദേശം ഒരു മണിക്കൂറായി
സീരീയസ്ലി ഇത്ര നേരം സംസാരിച്ചു
ഉം ഞാനെ
സമയം പോയത് തന്നെ അറിയില്ല
അതാണ് നല്ല കോൺവെർസേഷൻ
ഇന്നലെ എപ്പം വീട്ടിലെത്തി
ഇന്നലെ സന്ധ്യ കഴിഞ്ഞു
ആഹ് വീട്ടില് എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ
ഇല്ല വീട്ടിൽ വിഷയവില്ല, വീട്ടിൽ എല്ലാത്തിനും സപ്പോർട്ടാ ഇപ്പൊ
ആഹ് ബ്ലോക്ക് ഒണ്ടായിരുന്നൊ
ആഹ് എടയ്ക്ക് ബ്ലോക്ക് ഒണ്ടായിരുന്നു
ഉം
ഇന്നലെ ഹർത്താല് പ്രമാണിച്ച് അധികം വണ്ടികളില്ലായിരുന്നു
അതെ എക്സാമിന് വാ അക്കുഡേറ്റി പോവാ
പോകാം
നല്ല സ്ഥലവാടാ എന്ന് വച്ചാ ഒഴുക്ക് ഉള്ളോണ്ട് നമുക്ക്- ആ ഒഴുക്കിന്റെ കൂടെ നമുക്ക് നീന്തി ഇങ്ങനെ പോവാ.
അക്കുഡേറ്റ് ഞാന് ഇവിടുത്തെ കൊട്ടാരക്കര അക്കുഡേറ്റി പോയിട്ടുണ്ടായിരുന്നു
ഉം അവിടെ ഞാനും പോയി മുങ്ങിപ്പോയി.
മുങ്ങാനും മാത്രം ഉള്ള വെള്ളമൊന്നും ഒന്നുമില്ലന്ന് തോനുന്നു
ആഹ് നീ എവിടാ പോയത്
ഏഹ്
നീ എവിടാ പോയത്, മറ്റേ എടുത്തു നമ്മള് പോയ എടുത്തോ
നമ്മള് പോയത് കൊട്ടാരക്കരയില്
ആ അവിടെല്ലേ ഞാൻ പോയതേ വേറെന്നുണ്ട് ഒരു പാലത്തിന്റെ അടിയിൽ കൂടെയൊക്കെ പോന്നേ
ഹലോ
ഞാൻ പോയതേ ഇല്ല പാലത്തിന്റെ അടിൽ കൂടൊക്കെ പോകത്തില്ലേ വെള്ളം
ആഹ് ആഹ് ആഹ്
ആ അവിടാ പോയത് അത് മൂന്നും നമ്മള്-
ഒഴുക്കാണ് വലിയ-
ആഹ ഒഴുക്ക അവിടെ ഒരു കയറ് കെട്ടി ഇട്ടിട്ടുണ്ട് ആ കയറി പിടിച്ച ആ കയറ് കിട്ടിയില്ലെങ്കിൽ- നമ്മള് മുങ്ങി പോവും, നമ്മള് ഒഴുകിയും പോവും.
ഒരു ദെവസം പോണം
ഇവിടെ ഇവിടെ നൈസാ ഇവിടെ വലിയ സീനൊന്നും ഇല്ല ഇവിടെ ആഴ ഉള്ള അത് ആഴം, ഒഴുകി ഒഴുകി നമുക്കൊന്ന്- നിക്കാൻ പറ്റുന്ന ഒരു വെള്ളം എത്തുമ്പം നമ്മുക്ക് മാറാം നിക്കാം അവിടെ
ഉം ശരി പിന്നെ-
ആഹ
എ എ ഡി എക്സാമിനും വല്ലോം ഒണ്ടോ നോട്ട് വല്ലോം
ഇല്ല ഇതുവരെയും കിട്ടിയില്ല, കിട്ടുവാനേ അയക്കാം ആ ഇന്ന് പഠിക്കാൻ പോവാന്നോ
തോടങ്ങണം രണ്ടു ദെവസം കൊണ്ട് തീർക്കാൻ
ശരിയാ എന്നാ ശരി ഉം പിന്നെ വിളിക്കാം
ശെരി എന്നാ